ഹലോ എന്ത ഹലോ എന്തക്കെ വിശേഷം സുഖല്ലെ എല്ലാർക്കും
ആഹ് സുഖാണ്
ആഹ് പിന്നെ എന്താ പണീനു
ഇ പണം എന്താ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നല്ല കോളേജ്ക്ക പോവാൻ നിക്കാണ്
അതെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു
ആഹ് ഇപ്പ എന്താ യൂട്യൂബി കണ്ട് കുത്തിരിക്കാക്കരെല്ലേ
ആഹ് ഇപ്പൊ യൂട്യൂബ് അങ്ങനെ ഉപകാര ഇല്ലല്ലോ. ഇൻസ്റ്റല്ലേ ഇപ്പൊ
ഇപ്പൊ ഓരോരോ ആപ്പെൾ ഇണ്ടാവോണ്ടെ എന്ത് നമുക്ക് ആവശ്യല്ല ഫോണിലെ ന്നെ ഇണ്ട് നമ്മ നമക്ക് എല്ലാ ആവശ്യത്തിനും ഇല്ലതുല്ലേ
ന്നാഹ് ഇണ്ട്. പണ്ടത്തെ ആൾക്കാര് നമുക്ക് ഇപ്പ അങ്ങനെ കൃഷിയില്ലേലും ഈ കൃഷ കുറ്ച്ചിട്ടു നമക്ക് സ്കൂളിന്റെ പഠണത്തിനെ കുറിച്ചിട്ടും ഈ ടീച്ചർ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുമ്പ നമുക്ക് ടീച്ചർ പറിം. മേപ്പിനെ കുറിച്ച് അങ്ങെനെ എഴുതിവ ഇങ്ങനെ എഴുതിവാ അപ്പൊ നമുക്ക് മാപ്പിനെ കുറിച്ച് എഴുതണെങ്കിൽ നമ്മള് ജമ്മീനി ഗൂഗിള്ലെന്നെ നമ്മൾ നോക്കു വാറ് പിന്നെ ജമ്മെനി ഓരോരുത്ത ചോദിച്ചാ മതി. സർ ചെയ്യന്നും മാണ്ട. ഓലെടുത്ത് ചോദിച്ചാൽ മതി അപ്പൊഴക്കോല് പറഞ്ഞെരും അങ്ങനെയാണല്ലോ ലോ
അതെ തീർച്ചയായിട്ടും ഇപ്പൊ എന്ത് ചോയ്ച്ചാലും ചാറ്റ് ജി പി ജമെനീക്ക് എന്ത് വേണ എന്തിലും പറഞ്ഞരും ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം എന്തിനെ കുറിച്ച് ഇപ്പ നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞാ നമ്മള അയ്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരു. അതോണ്ട്ണ്ട് നമ്മുക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ കണ്ട ഗൂഗിൾ മേപ്പ് ഈ മാപ്പ് വഴി ഏത് സ്ഥലത്ത്ക്കും നമുക്ക് പോവാ എന്താ ചാല് സ്ഥല്ത്ത് നമ്മളിപ്പോ അറിയാത്ത സ്ഥലത്ത്ക്ക് പോകച്ചാൽ മാപ്പ് ഇട്ടാ മതിമാപ്പിലാണ് പറഞ്ഞ്തരും. സ്ഥലം നമ്മൾ ആഹ വണ്ടിയോണ്ട് അങ്ങട്ടും ഇങ്ങട്ട് തിരിച്ച് കൊടു ഇട്ടാ മതില്ലേ
ആഹ് അത് ശരിയാണ് ഓല് ര് പറിണ പോലെ നമ്മള് ചെയ്താ അങ്ങനെ ആക്കും പിന്നെ അതേപോലെ തന്നെ ന ഗെയിം കളിക്കാൻ വീഡിയോ ഗെയിം കളിക്ക ഓരോ ആപ്പേൾ ഇണ്ട വല്ലൊല്ലോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിം നമക്ക് പ്ലേസ്റ്റോറി ഉട്ട് ഏഹ് കഴറ്റ പ പിന്നെ ആപ്പുകള് ഇന്ന് പറയുമ്പ തന്നെ നമുക്ക് വാട്സപ്പ് പണ്ട് മ്മ ഒരാളര്ത് ഒരു വിവര അറ്ണെങ്കിൽ അവടെ പോയി ചോയിക്കണം. അങ്ങനെയേണല്ലോ അവസ്ഥ. കത്ത് ഇന്ന് വെച്ചാൽ പിന്നെ അഞ്ചാറ് ദിവസംഴിഞ്ഞാണല്ലോ അയാള അടുത്ത്ത് എത്തുന്നു അയാളയ്ന് മുപടി തന്ന അങ്ങനേണല്ലോ. ഇപ്പൊ അങ്ങനെ ആവുലല്ലേ. നമ്മള് ഓയിസിട്ടിട്ട് ഒറ്റ മിനിട്ട് ഇണ്ട് നമുക്ക് റിപ്ലെ തരുന്നൊരു സിസ്റ്റം ഇണ്ടല്ലോ ഇപ്പൊ? വാട്സആപ്പ് പറഞ്ഞൊരു ആപ്പ്.
അതെ തീർച്ചയായിട്ടും പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞ മായ്രീതന്നെ ഈ പ്രവാസികൾക്കൊക്കെ ഭയങ്കെര ബുദ്ധിമുട്ടായിര്ന്നു കാരണം നമ്മൾ ഇവിടുന്ന് സുഖമാണോന്ന് അയച്ചാൽ അവര് പിന്നെ മൂന്നാല് ദിവസം നീണ്ടാക്കരു സുഖമാണ്. ഇങ്ങോട്ട് വര അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ നിങ്ങള്ൾ പറഞ്ഞ മാതിരി ഈ വാട്സ്ആപ്പ് ആപ്പ് ഉണ്ടാ നമുക്ക് എപ്പ വേണമെങ്കിലും അവരെ വീഡിയോ കോള് ചെയ്യാം ഓഡിയോ കോള് ചെയ്യാം പിന്നെ എന്താ നമുക്ക് മെസ്സേജ് അയക്കാം വോയ്സ് മെസ്സേജ് അയക്കാം ഈ വാട്സആപ്പ് കൊണ്ട് നല്ലൊരു ഉപ ഉപയോഗണല്ലത് പിന്നെ നമുക്കിപ്പോ എന്തെങ്കലും ഡീറ്റെയിൽസ് ഇപ്പ നമ്മക്ക് സ്കൂള സംബന്ധി ആധാർ കാർഡ് ഒക്കെ വിടണമെങ്കി ഒരാള് നമ്പർ മേടിച്ച് വാട്സആപ്പിലൂടെ തന്നെ വിടാം അതൊന്നും ബുദ്ധിമു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലമാണ് ഇപ്പ അല്ലേ?
ആഹ അത് ശരിയാണ് നമുക്ക് തൊണക്കാർമാരുായിട്ട ഗ്രൂപ്പും അങ്ങനെക്കെ ആണെങ്കി ഇ വാട്സപ്പ്. പ്പ് നമു ഉപകാരമാണ് പിന്നെ ഈ ക്ലാസ് ഗ്രൂപ്പ് ക്ലാസ് ഗ്രൂപ്പിൽ വിടുന്ന ഓരോ അ അന്ന് ടീച്ചർ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് അങ്ങനെ പഠിച്ചന്ന് പറയാണ് നമുക്ക് ഈ വാട്സ്ആപ്പ് ആപ്പ് കൊണ്ടാണല്ലോ ഉപയോഗം പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ. പ്രവാസികളകാണെങ്കിൽ നമുക്ക് വീഡിയോ കോള് ചെയ്യാം അവര് രണ്ട മൂന്ന് കൊല്ലത്തിനി ഇടക്ക വരുന്നത് അപ്പ അവക്ക് വീഡിയോകള് ചെയ അവരെ കണ്ട് വർത്താനം. സംസാരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മള് ഈ വാട്സ്സആപ്പ് ആപ്പ്ന്ന് പറഞ്ഞൊ ഒരു ആപ്പില്.
അതെ ശരിയാണ് വാട്സആപ്പിന് വാട്സപ്പ് കൊണ്ട് നല്ലൊരു ഉപയോഗണല്ലത് പിന്നെ താണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇപ്പം ചെറിയ കുട്ടികൾക്ക്ക്കടക്ക ഇൻസ്റ്റഗ്രാമുണ്ട് ഇൻസ്റ്റഗ്രാമന്ന് പറന്ന എനിക്കുണ്ടായിന്നില്ല എന്നാലും ഞാനിപ്പ അടുത്ത് കയറ്റി അത് കയറ്റിയപ്പോഴാണ് അതിന്റെ മഹ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമുക്ക് പേഴ്സണല ആയിട്ടും ആരോടെങ്കിലും എന്താ? ഇപ്പൊ റിക്വസ്റ്റ് അയച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ആരാണ തിരിച്ചറിയാനും പ്പം കഴ ഇൻസ്റ്റഗ്രാാം പിന്നെ റീല് റീല് കാണാൻ തന്നെ അതില് ഇത്ര റീൽ കണ്ടാലും മടക്കില്ല ഇപ്പോൾ യൂട്യൂബ്ന്നല്ല ആദ്യത്തെമാരി ഇപ്പൾ ഇൻസ്റ്റാഗ്രാമിലാണ്. എല്ലാരും റീൽ കണ്ട് കൊണ്ടിരിക്കുന്നല്ലേ.
ആ അത് ശരിയാണ് ഇൻസ്റ്റഗ്രാാം ഒരു അഞ്ച് മിനിറ്റ് വെറുതനെ ഇരിക്കുകയാണെങ്കിലും. ആൾക്കാാര് ഇൻസ്റ്റാഗ്രാമില് റീല് വേണെ അങ്ങനത്തെ ഒരു സിസ്റ്റം ആണല്ലോ പിന്നെ. ക്യാമ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇതേപോലെ തന്നെ നമക്ക് കാള് ചെയ്യാം പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടല്ല നമ്മളരു മെമ്മറീസ് അയിൽ പോസ്റ്റ് ചെയ്തൽ നമ്മുക്ക് ഏത് ഏത് ദിവസമാണേലും ഏത് കൊല്ലമാണേലും നമുക്കത് കാണാം അങ്ങനത്ത ഉണ്ടല്ലോ അങ്ങനെ ഷ്ടണ്ടല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിൽ
അതെ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമും വാട്സആപ്പിന്റെ മാാര് തന്നെ നമുക്ക് എന്താനുയോജ്യമായ ആപ്പാണ് പിന്നെള്ള ആപ്പാണ് ഇപ്പ ഇപ്പോ എടുത്ത് ഇറങ്ങിയ ഒരു ആപ്പാണ് ഫ്രണ്ട് അപ്പൊ ഫ്രണ്ട് അപ്പന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് കൂട്ടുകാരൊന്നും ഇല്ലെങ്കിൽ കൂട്ടുകാാരല്ലാന്നല്ലല്ല കൂട്ടുകാരുണ്ടാവും എന്നാലും നമുക്ക് കൂട്ടുകാര് വേണെങ്കി ഇനിയിപ്പോ പുതിയ കൂട്ടുകാരെ വേണങ്കിൽ. എന്താ ഫ്രണ്ട് ആപ്പിലൂടെ പരിചയപ്പെടാം എന്നിട്ട് അവരെ അവർക്ക് കൊയ്പ്പൊന്നില്ലേങ്കിൽ അവരോട് ചാറ്റ് ചെയ്ത് കുത്തിരിക്കാം അല്ലെങ്ക നമുക്ക് അവരെ വേണമെങ്കിൽ ബ്ലോക്ക് ആക്കാം അങ്ങനെ. അതൊക്ക ഒരു സിസ്റ്റം വന്ന ഒരു ഫ്രണ്ട് ആപ്പ്ല്ലേ ആ ആപ്പ് നല്ല നല്ലൊരു ആപ്പ് ണല്ലേ?
ആഹ് ആ ആപ്പ് ഇപ്പടുത്തെ ഇറങ്ങിയതാണെങ്കിലും അതിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട് കിട്ടുന്നരാപ്പണത് ഈ പലരും ഉണ്ടാവും അങ്ങനെ ഈ വീട്ടിലൊക്കെ കുത്തി. നമുക്ക് ബോറടു സംസാരിക്കാൻ ഫ്രണ്ട് ഒന്നും ഇല്ലാത്ത പോലെ അങ്ങനത്തൊക്കെ ഓരോ ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് അങ്ങനെ കുറെേ സിസ് ആപ്പിനെ കൊണ്ട് ഉപകാരുണ്ട് നമ്മുക്ക് പിന്നെന്ന് പറയണ ആപ്പാണ് നമ്മക്ക് ജമ്മീന് ജമീനി ഇതേപോലെ തന്നെ നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും അതിനൊരു മറപടി ലഭിക്കും നമുക്കിപ്പോ ഒരു ഫോണിനെ കുറിച്ച് കാറിനെ കുറിച്ച് അറിയണെങ്കി അത് നമ്മക്ക് . എനിക്ക് ഇന്ന ഒരു സാനത്തിനെ അർ അറിയണം ഈ സാനത്തിന്റെ പേരെന്താണ് നമ്മളൊ ഫോട്ടോ വിട്ടൊടുത്ത ഈ സാനത്തിന്റെ പേര് അങ്ങനെ പിന്നെ അയിന്റെ ഡീ ചെൽസം മൊത്തം നമുക്ക് ലഭിക്കുന്ന ഒരാപ്പാൻള് ഈ ജമുനാപ്പ് അതിനെക്കൊണ്ടിയാണ് നമക്ക് ഇപ്പ കിട്ടുന്ന. ഉപകാരം അത് അത് ഇതേപോൽ തന്നെ നല്ല റീച്ചുള്ളരാ ആ ആപ്പ് ആണല്ല ഈ ജമ്നി ആപ്പ്.
തീർച്ചയായിട്ടും എന്താ ഈ അത് നിങ്ങൾ പറഞ്ഞ മാതിരി ഈ ജമ്നിയാപ്പ് എ ന്ത്‌ ഡീറ്റെയിൽസോയിച്ചാലു അതാണ്ട് പർഞെരും അതോണ്ട്പ്പോ മ്മക്ക് പലർക്കും പല ബുദ്ധിമുട്ടില്ല കാരണം. നമുക്കിപ്പോ വോയിസ് അയച്ചലും ടൈപ്പെയ്യാതെ എ ടൈപ്പെയ്യ വോയിസ്‌ അ ന്ത്‌ പർഞ്ഞാലു ജമ്നി എന്താന്ന് വെച്ചാ പറഞ്ഞ് തരും പിന്നെ അതുപോലെ ഒരാപ്പാണ് നമ്മള ഈ ഫുഡൊക്കെ കൊടുക്കുന്നത് സൊമാറ്റോൽ നല്ലൊരു ആപ്പാണ്.
ആ അത് നമ്മക്കങ്ങനെ ഉപകാരാണ് പിന്നെ മ്മക്ക് ഈ ഏ കൊറെ സമയത്തൊക്കെ മ്മക്ക്. പ്പൊ പൊറത്ത് പോൻ പറ്റാത്ത പ്പായതണല്ലോ ഫ്ലിപ്കാട്ട്, മീഷോ, ആ ആമസോണ്, അങ്ങനൊക്കെ പറിണ ആ പ്പ ആ ആപ്പോണ്ട് പ്പളും ഉപകാരാണ് മ്മക്ക് മ്മക്ക് ഇവിടെ കിട്ടാത്തെ മ്മക്ക് ഇവിടെ കിട്ടും പ ക്ഷെ അയിനൊക്കെ വെല കൂടുതലായിരിക്കും അപ്പൊ മ്മക്ക് ആപ്പിൽ ഓഡറെയ്താൽ നമക്ക് ഒരാച്ച. ഒരായ്ചഉളന്റെ ന്റെ ഉള്ളിൽ മ്മക്ക് ആ സാനം ലഭിക്കും വെലക്കൊറവി നമക്കത് ലഭിക്കും ഏ ആ നല്ല നമുക്കത് ലഭിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആപ്പ് കൊണ്ട് ഉപകാരംണ്ടല്ലോ മ്മക്ക് പിന്നെ. നമുക്ക് ഫുഡ് വേണലും ഫുഡ് വേണെലും നമുക്കീ നിങ്ങ പറഞ്ഞ പോലെ തന്നെ സ്വിഗ്ഗിയും മ് ഏ സൊമാറ്റോ അങ്ങനെ കൊറെ ഇതുണ്ടല്ലോ പച്ചക്കറിയാള് വാങ്ണീലൊക്കെ ആ ആപ്പോണ്ട് ഉപകാരാണ്. അങ്ങൻത്തെ ആപ്പോണ്ട് ഉപകാരണല്ലോ നമുക്ക്.
അതെ പിന്നെ നിങ്ങൾ പറഞ്ഞ മാരി തന്നെ ഈ മീഷോ, ഫ്ലിപ്കാട്ടൊക്കെ. നമുക്ക് എന്താ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരാപ്പാളാണത് ഇപ്പ നമ്മള ഇവിട്ന്ന് വാങ്ങാച്ചാല്. ഏ ഒരു. ഏ കുപ്പായത്തിന് മുന്നൂറ്റി ണ്ടെങ്കി അതിലെല്പ്പം ഇരുന്നൂറ്റിയോ നല്ല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത് ചെല സാധനങ്ങൾ ചെലപ്പൊന്ന് മാറിന്നിരിക്കും. ക്ഷെ നമ്മക്കത് റിട്ടേൺ ചെയ്യാനും പറ്റും പിന്നെ അതുല്ല നമ്മുടെ വീടിന്റെ മുന്നിൽ എന്ത കൊ നമുക്ക് വൈ പറഞ്ഞൊടുത്താ മാത്രം മതി.
ആ അത് ശെരിയാണ് നമ്മൾ ഇബടെ അടുത്ത്ല്ലെ ഇതിലെത്തിട്ട് പിന്നെ മ്മള് സാധനം ചോയിക്കും. അപ്പൊ സ്ഥലം പറഞ്ഞ്ടുത്താ മതിയല്ലോ മ്മൾ വീടിന്റെ മുറ്റത്ത് . ര് വരും പിന്നെ മ്മക്ക് അത് താങ്കൾ പറഞ്ഞ ശെരിയാണ് കാരണം ഏ നമ്മ ഈ ചെല സാനങ്ങൾ മാറിന്ന് വരാം അപ്പ ർ നമ്മക്ക് റിട്ടേ ചെയ്യാനുള്ളൊര് നൽകുന്നുണ്ടായത്കൊണ്ട് നമുക്ക് അതുരുപകാരാണ് പിന്നെ ഏ ആമസോൺ അത് പോൽ തന്നെ ആമസോണ് ആമസോണില് ഏ റേറ്റ് കൊറച്ച് കൂടുതലാണിലും സാനം. കിട്ട്ണത് ന്നല്ല ക്വാള്റ്റി സാനേക്കാരം അതാണ് ഈ ആമസോണ് കൊണ്ട്ള്ള ഉപകാരം.
ആ അത് ശെരിയാണ് ആമസോണിൽ ഞാൻ കേട്ടിട്ട്ണ്ട് നല്ല ക്വാളിറ്റീല് സാധനം കിട്ടുന്ന് മ് ഷോനേക്കാളും ക്വാളിറ്റി കിട്ടുന്ന ആമസോണിലാണ് പിന്നെ മ്മക്ക് എന്താ ഈ. പാട്ടൊക്കെ കേൾക്കാൻ പറ്റ്ണാ സ്പോട്ടിഫൈ ല്ലേ?
ആ അത് ശെരിയാണ് ഞ്ഞംക്കിപ്പ ഏത് ലീറ്റസ്റ്റായിട്ടുള്ള ഏത് പാട്ടു ലേറ്റസ്റ്റാ ഓൾ പാട്ട് മറ്റെ പാട്ടാ. അങ്ങനെ കെ എഫ് ഐ ന്ന് പറിണ ആപ്പിൽ കിട്ട്ണ്ടല്ലോ അതാണ് ആ പിന്നെ ആപ്പോണ്ട്ല്ലെ ഉപകാര ഏ നമുക്ക്പ്പ എങ് നമ്മള്പെങ്ങേട്ടേലു ട്രി പ്പൊക്കെ പോവാണെങ്കി ഈ ആപ്പ് അന്നത്തെമാതി ഏ യൂട്യൂബ്ന്ന് ഡൗൺലോഡ് ആക്ക ഈ ഡൺലോഡാക്കി അല്ലെങ്കി ഏ കാണാ ഇപ്പൊ പരസ്യക്ക വര്ന ആ പ്രശ്ന ഇപ്പ അങ്ങനെൊന്നുല്ല്യ ഇപ്പ നമുക്ക് ആരെ ഫോണില ആ മ്മക്കൊരു ഒരു പ്രശ്നുല്ല നമുക്ക് കാണ ആ അങ്ങൻതൊര് ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പ മ്മക്ക്.
അതെ തീർച്ചയായിട്ടും ആപ്പ് അ ആ ആപ്പ് ഉണ്ടാവുണ്ട് ന്നെ നമുക്കിപ്പോ യൂട്യൂബില് എ അത് മറിച്ച് കൊടുക്കണ്ട പിന്നെ ഈ ഹെഡ്ഫോണിലൊക്കെ വെച്ച് കേക്കുമ്പോ ഹെഡ്ഫോണ്, ഹെഡ്സെറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോ. നമുക്ക് നല്ലൊരു എഫക്ട് കിട്ടും പിന്നെ നമ്മളെ ഫോൺ ഓഫ് ആയാലും അത് അങ്ങനെ പാടികൊണ്ടിര്ക്കും യു റ്റൂബില് ഇട്ണ മാരിയൊന്നുഅല്ല അതിന് കൊറച്ച് ന്താ അടിപൊളിയാണ് ആ ആപ്പ് ആ ആപ്പിന്. മാരി എല്ലാ എല്ലാ ഫോണിലും മൊബൈൽലും ഞാ കൂടുതൽ കണ്ടിട്ടുണ്ട് ഈ സ്പോട്ടിഫൈ എന്നാപ്പ്. അത് നല്ലൊരു ആപ്പാണ് അല്ലേ
ആഹ് അത് നല്ല ഒര് ആപ്പന്നെണ് നമുക്ക് ഈ ച്ച് പെ ടൂറൊക്കെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ ബസ്സല് ഇത്താനേ കാറില് നമ്മള് ഇപ്പ സ്വന്തം കാറാണെങ്കി പിന്നെ നമ്മള് ഇടണല്ലോ നേരെ മറിച്ച് ബസ്സാണെങ്കി അവര് ഇട്ട് - രും പക്ഷെ നമുക്ക ഇങ്ങനെ ഉണ്ടെങ്കി ഏഹ് നമ്മളന്നെ സ്പോട്ടിഫൈ ഇതാക്കിട്ട് നമ്മക്ക് അതില് പാട്ട് സുഖായിട്ട് ഇടാ അത് അങ്ങനെ സ്പോ ഫോൺ ഓഫായാലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഫോൺ ഓഫ് ആയാലും തന്നെ പാടിക്കൊണ്ടിരിക്കും ഞാൻ കുറച്ച് യൂട്യൂബ് അങ്ങനെയുള്ള യൂട്യൂബില പട്ടിടണെങ്കിൽ എങ്കിൽ ഏഹ് എട അതിന് ഒരു പരസ്യം വരും പരസ്യം വന്നാലും പ്രശ്നാണ് ഇതിപ്പ പാട്ടൊന്നും നിർത്തലില്ല ഈ വന്നിന്റെ ഇടെല് ആക്കാരി പരസ്യം വരുന്നതാ അപ്പൊ പ്രശ്നാവും
അത് അത് അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് ഈ പരസ്യം വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആപ്പ്‌കളെ കുറിച്ച് പറഞ്ഞ വെച്ച ഒര് ഒരുപാട് ആപ്പ്‌കൾ ഇണ്ട് നമ്മക്ക് എന്താ നമ്മളെ കുടുക്കാൻ പറ്റിയ ആപ്പുകളല്ലേ നല്ലരു ആപ്പ്‌ അപ്പോഴാണ് ഇപ്പ വരുന്നത് ഇതിനെ കുറിച്ച് സംസാരിക്കാന്ന് വെച്ചാ കുറേ ഉണ്ട് നമുക്കിനി പിന്നീട് സംസാരിക്കാട്ടോ ഞാൻ വിളിക്കണ്ട്
ആഹ് എന്നാ ശരി
ആഹ്
ആഹ് ഓക്കെ